ഹലോ ആട പറ
എന്താണ് എന്താ പരിപാടി?
ഓഹ് പരിപാടി ഒന്നുല്ല വെറുതെ ഇരിക്കുന്നു.
ഉം വെറുതെയിരുപ്പാ
വെറുതെരി ഇപ്പ കൊറച്ച് പഠിക്കണ്ടായിരുന്നു ഇപ്പ പഠിച്ചു കഴിഞ്ഞേ ഉള്ളു.
ആ എക്സാം ഉണ്ടല്ലേ
ഉം എക്സാം എക്സാം
ആ സെമ്മെ എക്സാം അല്ലേ?
സെമ്മക്സാം രണ്ടാന്തീം രണ്ടാന്തീം ആറാന്തീം ഉം
കട്ട് ചെയ്യാണോ
ഓ ഭയങ്കര പാടാ
ഉം
ആ ഈ സപ്ലി ഇല്ല ഇത്ര ഭാഗ്യമായിട്ട് ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല
മീടുക്കൻ എനിക്കുണ്ടായിരുന്നു കൊറെ കേട്ടോ
അയ്യോ അയ്യോ എന്ത് എന്തോ ലക്ക് ഇത് പറഞ്ഞാൽ ഇവിടെന്ന് പറഞ്ഞാൽ ബാംഗ്ലൂർ രാജീവ് ഗാന്ധി യൂണേഴ്സിറ്റി ഇല്ലേ
ആഹ്
അതായണ്ട് ചെറിയ ചെറിയ ഓരോ ഇതൊക്കെ കാണുമായിരിക്കും അവർക്ക് നോക്കുമ്പഴേ നാട്ടിലെ നാട്ടിലെ പോലെയ ല്ലല്ലോ ഇവിടെ പൈസക്ക് വേണ്ടിയല്ലേ
അതെ അവർക്ക് സ്റ്റാറ്റസ് നോക്കിയാപ്പോരേ
ആഹ് അവർക്കത് നോക്കിയാൽ മതി.
നമ്മക്ക് അവിടെ അങ്ങനെയല്ലല്ലോ നമ്മുടെ ആഹ് അങ്ങനെ ഓരോ ഇതൊക്കെയുണ്ട് നീ എന്ത് എടുക്കുവായിരുന്നു നീ എന്ത് എടുക്കുവായിരുന്നു?
ഞാൻ എന്താ ഇവിടെരുന്ന് വേലയില്ലാ പട്ടതാരി കണ്ടുകൊണ്ടിരിക്കയായിരുന്നു.
ആഹ് ഞാനിപ്പം ദൃശ്യം ഡൗൺലോഡ് ചെയ്തതേ ഉള്ളൂ സിനിമ
ആഹ് ത്രീയല്ലേ
ആഹ് ത്രീ ത്രീ അത് ഇതുവരെ കണ്ടില്ലാരുന്നു.
ആഹ് ആഹ് ഞാ ആഹ് ഞാൻ തിയേറ്റർ പോയി കണ്ടേ
ആഹ് എങ്ങനെ ഒണ്ട് റാ
അഹ് എനിക്കങ്ങനെ ഉം എല്ലാരും നെഗറ്റീവ് അടിക്കുന്ന പോലെ എനി ക്കങ്ങത്ര മോശായിട്ടൊന്നും തോന്നിയില്ല ഒര് കണ വല്യ കൊഴപ്പി ല്ല.
കൊള്ളാവോ
റ്റുവിന്റെ ഒക്കെ അത്രയും ഇതില്ല കാരണം വണ്ണിനകത്തും റ്റൂ വിനകത്തും ഒക്കെ എപ്പഴും ഉം ട്വിസ്റ്റും അല്ലെങ്കി നമ്മളെ ആകാംക്ഷയോടെ ഇരുത്തുന്ന കൊറേ കാര്യങ്ങളുണ്ടല്ലോ ഇതിനകത്ത് അങ്ങനെ കൊറേയൊന്നുല്ല ഇതിനകത്ത് എല്ലാം കഴിഞ്ഞുവെന്ന് വിശ്വസി ക്കുന്ന ഒരു കുടുംബം പക്ഷെ എടക്ക് വീണ്ടും പണി വരും. പോയീന്ന് വിശ്വസിച്ചേനെ വീണ്ടും കുത്തിപൊക്കുന്നെ
ഓഹ് ഇനി ഇപ്പോ ഭയര ബോറായി ടാ ദൃശ്യം എന്ന് പറഞ്ഞഴിഞ്ഞാ നമുക്ക് എല്ലാവർക്കും ഒരു പിടി കിട്ടി കാര്യം മനസിലായി. പിന്നെയും പിന്നെയും എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇവര് പിന്നെയും എന്താ പിടിക്കത്തില്ലെന്ന് പറഞ്ഞിരിക്കുന്നു പിന്നെയും പിടിക്കുന്നു.
ആഹ് അതെ അത് പക്ഷെ കൊഴപ്പില്ലട്ടോ കാരണം ഉം ഊരി പോകുന്ന് പക്ഷെ അത് ഊരി പോകുന്ന ബ്രില്ലൻ സ് അടിപൊളിയ അതാ പറഞ്ഞ് ജിത്തു ജോസഫിന്റെ തല കൊറച്ച് കൊള്ളാം.
ആഹ് അവരെ റ്റൂ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു.
പിന്നെ റ്റൂ ഒക്കെ തിയറ്ററിൽ എറങ്ങേണ്ട്യ സാധനാരുന്നു ഓറ്റീറ്റി കൊണ്ടിറക്കി.
ആഹ് ടു ഒരു രക്ഷേം എടാ ടു ഇറങ്ങിയില്ല മറ്റേ തിയേറ്ററില്
ഇല്ലല്ല റ്റൂ ഓറ്റീറ്റിയാ കോവിഡ് സമയത്തല്ലേ എറങ്യേ
ആഹ് ശെരിയാ ശെരിയാഅയ്യോ റ്റൂ കണ്ടിട്ട് നമുക്ക് പകുതിയാവുമ്പോ നമ്മൾ ട്വിസ് റ്റേ അയ്യോ നമ്മളിരുന്ന് പോവും.
അതാ
ആഹ്
വണ്ണി വണ്ണും റ്റൂവും അടിപൊളിയായിരുന്നു പക്ഷെ ടൂവിലങ്ങ് നിർത്തിയാ മതിയായിരുന്നു. ത്രീയടെ രാ
ആഹ് റ്റൂവിൽ നിർത്തിയ ആഹ് ശരിയ ഇവര് ഇനി പിന്നേം പിന്നേം ആക്കിയാല് ആഹ് ഒരു ഇതാവു ഇതാവൂല
ഉം ഉം അതെ പിന്നൊരു കാര്യമുണ്ട് നമ്മടെ ഏഹ് എന്താ ജുഡീഷ്യൽ സിസ്റ്റം നോക്കുവാണെങ്കി ഇത് അവർക്ക് വലിയൊരടിയാ കാരണം ഒരു കേസ് ത് തെളിയിക്കാൻ പറ്റുന്നില്ല എന്ന് വരുമ്പോ അവർക്കതൊരു പേര് ദോഷവാ
അതെ അതെ അതെ
അങ്ങനെ നോക്കാണെങ്കി അടുത്തത് വല്ലോം വരുമ്പോ
കേസ് തെളി തെളിയ് ആഹ് പിടിക്കണത് അതാ
ഉം
പിടിച്ചാലും പിന്നെ ആ ഒരു ഇതിൽ നിക്കുവല്ലോ മോഹൻലാലിനെ പിടിച്ചു പിന്നെന്തിയ്യും അങ്ങനെ ഒരുതായി പോയേ
ഉം അത് ശരിയാ അല്ല അങ്ങനെ നോക്കുവാണെങ്കി നമ്മടെ മലയാളം ഇൻഡസ്ട്രിയിൽ അത് വല്യ കൊഴപ്പമില്ല. തമിഴ് തെലുങ്ക് ഈ ഇൻഡസ്ട്രിയൊക്കെ നോക്കുവാണെ ങ്കി അവടെ നായകന്മാർ ഒരിക്കലും പിടിക്കപ്പെടാനും പാടില്ല മരിക്കാനും പാടില്ല. പക്ഷെ മലയാളികൾ അങ്ങനെയല്ല അവര് പ്ലോട്ട് സ്ക്രിപ്റ്റുവ നമുക്ക് പ്രധാനം നായ നാ നായകന്മാർ എത്ര സിനിമകളിൽ മോഹൻലാലും മമ്മൂട്ടിയൊക്കെ മരിക്കുന്നുണ്ട്. പിടിക്കപ്പെടുന്നുണ്ട് പക്ഷെ അപ്പ നമ്മള് ഏഹ് സ സപ്പോർട്ട് ചെയ്യുന്നത് ഇതാ സ്ക്രിപ്റ്റും പ്ലോട്ടും അല്ലേ
ക്കാ അതേ ഉള്ളു
പൊറത്തുള്ള ഇൻഡസ്ട്രികളൊക്കെ പറയുന്നേ മലയാളം ഇൻഡസ്ട്രിയാണ് ഏറ്റവും അടിപൊളി കമലഹാസം വരെ പറഞ്ഞിട്ടുണ്ട് അവരുടെ ഇൻഡസ്ട്രിയെക്കാളിലും പുള്ളി ഏറ്റവും നോക്കി കാണുന്നത് മലയാളം ഇൻഡസ്ട്രിയെ
ആഹ് മലയാളി ആഹ് എന്തായാലും ഇന്ന് വൈയിട്ട്ന്ന് കാണണം
ഉം വൈട്ടോ ഇപ്പ രാത്രിയായില്ലേ
ആഹ് രാത്രി കാ ഓഹ് ഇപ്പൊ ഉറക്കൊന്നില്ല കെടക്കുമ്പോത്തന്നെ രണ്ട് മണി മൂന്ന് മണിം ഏശാവാ ഉം
ഇന്നപ്പോ കോളജി പോണ്ടായിര്ന്നോ
ഇന്ന് കോളേജില്ലാരുന്നു. ഇന്നവധിയായിരുന്നു ഉം ന്നിപ്പൊ നാളെ ക്ലാസ്ണ്ട് നാളെ ഉച്ചവരെ ഉച്ച് ആ അതിന്റെ അവധിയായിരുന്നു. എഹ് നാല് ക്ലാസ് ണ്ട് ക്ഷെ പഠി പഠിപ്പിക്കൊന്നുല്ല പോയി ഇരിക്ക, എക്സാം അല്ലേ അപ്പൊ സ്റ്റഡി ലീവില്ല പിന്നെക്ലാസി പോയിരുന്നു പഠിക്കാം എവിടെ വേണേലും കോളേജിന്റെ എവിടെ വേണേലും പോയിരുന്നു പഠിക്കാം
അറ്റൻഡൻസ് എടുക്കോ
അറ്റെൻസ് ഇല്ല അറ്റെന്റൻസ് ക്ലോസ്സാക്കി
ക്ലോസ്സാക്കിയോ
ഉം ഞങ്ങക്ക് കഴിഞ്ഞ വട്ടം എഹ് ആയിത്തെ രണ്ട് എക്സാമിന്റെ വട്ടം ഞങ് ക്ക് അ അറ്റന്റൻസ് മറ്റേ ഇതിന്റെ നോക്ക്യേ എന്താ മ്മുടെ ഡെയിലി അറ്റൻഡൻസ്
ആഹ്
അതിന് ഫൈനൊക്കെ ഉണ്ടായിരുന്നു. ഈ കൊറ ഈ എമ്പത് പെർസെന്റില്ലാർക്ക് ഫൈൻല്ലരുന്നു ഉണ്ടായിരുന്നു അപ്പം എനിക്ക് രണ്ടു വട്ടം ഇല്ലായിരുന്നു ഈ വട്ടം എങ്ങനെയോ കഷ്ടിച്ച് കറക്റ്റ് എൺപതേ നിന്നു ക്ഷപ്പെട്ട്, ഇല്ലെങ്കിൽ മൂഞ്ചിയേ നെ പിന്നെ എൺപത് വേണം എക്സാം എഴ്തണെങ്കിൽ ഇല്ലെങ്കിൽ നമ്മൾ ഫൈൻ അടക്കണ്ട വരും
ഓഹ് ഓക്കേ ഓക്കേ ഞങ്ങക്കിവിടെ എഴുപത് എഴുപത് വേണം
ആഹ് ആഹ് അവിടെ പിന്നെന്ന് പറഞ്ഞാ ഞങ്ങളിവിടെ ഞങ്ങളീ ചെറിയ ചെറിയ ഇൻറ്റിറ്റ്യൂഷനിൽ മാത്രേള്ളൂ മറ്റേഈ ഫൈനടപ്പ് മാത്രം ഈ വേറെ വലിയ വലിയ മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞ കഴിഞ്ഞാൽ അവിടെ എന്താ കുറവുവാണെങ്കിൽ സെം ബേക്കാ
ഓഹ് സെം ഡയറക്റ്റ് സെമ്പാക്കടിക്കുവോ
ആഹ് അവർക്ക് മറ്റേ ഇതാവും സപ്ലി വരും
ആഹാ
ഡയറക്ട് സപ്ലി നമുക്കിനി സപ്ലി എഴുതാൻ പറ്റത്തൊള്ളൂ, എക്സാം എഴുതാൻ പറ്റത്തില്ല ഫൈനു അടക്കാനും പറ്റത്തില്ല ആഹ് ആഹ് നേരിട്ട് സപ് പ്ലിലോട്ട് പോവാ ആ എക്സാം എഴുതാൻ പറ്റത്തില്ല
ഹും
ആഹ് പിന്നെ സബ്ജക്റ്റായിരിക്കും അതൊക്കെ ക്ക് നോക്കുന്നെ ഡെയിലിയും നോക്കും സബ്ജക്റ്റും നോക്കും ഞങ്ങക്ക് പിന്നെ ഇ ഇത് വ ഈ ഈ വട്ടം ഈ ഇതുവരെ സബ്ജക്ട് നോക്കിയിട്ടില്ല ആദ്യമായിട്ട് ഈ പ്രിൻസിപ്പൾ പോയി വന്നപ്പത്തേക്ക് സബ്ജക്ട് പുതിയ നോക്കി സബ്ജക്ട് നോക്കി തുടങ്ങി അപ്പം എനിക്ക് ഫൈൻ വന്നു അയ്യായിരം ആറായിരം രൂപ വന്നു അപ്പത്തേക്ക് സബ് ഒരു സബ്ജക്ടിന് മാത്രം ബാക്കിയെല്ലാം കിട്ടി ബാക്കിയ ഞങ്ങക്ക് ഏതൊരു ഏഹ് ഒരു സബ്ജക്ന് ഞാൻ ക്ലസ് കട്ടയ്യായിരുന്നു അപ്പ അങ്ങനെങ്ങനെ കൊർഞ്ഞു ഞാൻ ഇതർഞ്ഞാ ഈ രണ്ടു വട്ടം ഈ സബ്ജക്ട് നോക്കാത്തോണ്ട് നമുക്ക് അറിയത്തില്ലല്ലോ ഈ വ ട്ടം നോക്കൊന്ന് അപ്പോ ചെലേ ക്ലാസ്സൊക്കെ കട് താക്കും അങ്ങനെ പോയി ലാസ്റ്റ് ഇതായപ്പോഴ എക്സാം സമയ ആയപ്പഴ അറിഞ്ഞ് നോക്കുവന്ന് ലാസ്റ്റ് പിന്നെ ഇവർക്കെ ഫൈൻ അതാ അടെ നമ്മളെ ജൂനിയേഴ്സിന് ഫൈ ജൂനിയേഴ്സ് വന്നല്ലേ ഒള്ളൂ അവർക്ക് ഇതുപോലെ ഫൈൻ അവർക്ക് വന്ന എത്ര അമ്പതിനായിരം ഒരുലശം അടുത്ത്
ഒരു പേപ്പറിനോ
ആഹ് ഒരു പേപ്പറിന് അതെന്താ അറിയോ അതന്ന് പറഞ്ഞ് കഴിഞ്ഞാ ഇവന്മാര് ക്ലാസിൽ ജുനീയെസ് ആദ്യായിട്ടൊന്ന്ണ്ട് ഫൈന്റെ കാര്യ ഇവന്മാർക്ക് അറിയത്തില്ല ഫൈന്റെ കാര്യം അറിത്തില്ല സബ്ജക്റ്റ് അറിയില്ല ഇവന്മാര് ലീവ് എടുക്ക ചുമ്മാ അങ്ങ് ലീവ് എടുക്കുക എല്ലാ ദിവസവും
അയ്യോ
ലീവെടുത്ത് ലീവ്ടുഅമ്പത്താറ് പേർസൻറ്റേജ് അമ്പതൊക്കെ പേഴ്സൻടേജ് ഉള്ളൂ അമ്പതിനായിരം എപതിനായിരം രൂപക്കാണ് ഫൈന്
അത് എങ്ങനെ അലോചെയ്യൂന്നേ കോളേജിലൊക്കെ ഇത് വല്യ ചതിയല്ലേ ഒരായിരം രണ്ടായിരം ഒക്കെയാണങ്കില് പിന്നെ പോട്ടന്ന് വെക്കാ
താ പർഞ്ഞ് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലേ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാ അവര് തീരുമാനിക്കുക ആഹ് അവര് തീരുമാനിക്കുന്നതല്ലേ
ആഹ് ഞങ്ങടെ ഇവിടെന്നൊക്കെ പറഞ്ഞാ ഫൈൻ ഞങ്ങക്ക് ഇതുണ്ട് അവസരം അതായത് മൂന്ന് വർഷം പഠിക്കുന്നതില് രണ്ട് പ്രാവശ്യം അറ്റൻഡൻസ് ഇല്ലാതെ പോയാലും കുഴപ്പമില്ല കാരണം കാശ് കൊടുത്താൽ മതി അത് കൊടുക്കണ്ടേ അങ്ങേ അറ്റപ എത്ര നനൂറോ അഞ്ഞൂറോ രൂപ അങ്ങോ കൊടുത്താൽ മതി
ഒള്ളൂ ഞങ്ങ അങ്ങനെയല്ല അതുപോലെ കിട്ടി ഞങ്ങക്ക് എത്ര എഴ്പ പത്തി രണ്ട് പേർസെന്റ് എഴുപത്തി ആറ് പേർസെന്റേജ് ഉള്ളവർക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് പിന്നെ ബാക്കി കുറയുമ്പോ അനുസരിച്ച് കുറഞ്ഞ് കൂടിക്കൊണ്ടിരിക്കും
ഉം ആഹ് പിന്നെരു കാര്യഉണ്ട് ആഹ് നി നിങ്ങളത് പ്രൊഫഷണൽ കോഴ്സ് അല്ലേ അപ്പൊ ഒഴപ്പിയാല് നിങ്ങൾ ണ്ടായത് ജീവിതവും പോയി ഞങ്ങള്ന്ന് പറുമ്പോ ഡിഗ്രിക്കാര ഞങ്ങളിപ്പോ ഒഴപ്പിയാലും ഇല്ലേലും ഡിഗ്രി കഴിഞ്ഞിട്ട് വല്ല്യ കാര്യമൊന്നുമില്ല
ആഹ് പിന്നെ അടുത്ത പഠിക്കണം ഞങ്ങള്ക്ക് നേരെ കോഴ്സിലോ ഞങ്ങക്ക് നേരെ ജോലിയല്ലേ
ആഹ് നിക്ക് ഇത് കഴിഞ്ഞ നേരെ ജോലിയ അല്ലേ അപ്പൊ ഒരു കണക്കിന് പേടിച്ചിട്ടാണേലും പിള്ളേര് തീർക്കുവല്ലോ നാല് വർഷകോഴ്സാണ് തീർക്കുല്ലോ അങ്ങനെയൊക്കെ ഹലോ ഹലോ ഹലോ
അവർ ഫൈൻ അടക്കേണ്ടി വരും
എന്തോ
അപ്പൊ ഒരു സെമ്മിൽ അടക്കേണ്ട പൈസ തന്നെ ഓര് ഫൈൻ അടക്കേണ്ടി വരും മനസ്സിലായില്ലേ അപ്പൊ അവർക്ക് വീട്ടുകാർക്കൊക്കെ ഭയങ്കര പ്രശ്നായി
ആഹാ
ന്നിട്ട് വീട്ടുകാര് പ്രശ്നമാക്കിയിട്ട് ലാസ്റ്റ് പിന്നെ അത് മാറ്റി ഈ അന്നത്തെ ഈ വർഷത്തേക്ക് മാറ്റി പിന്നെ ഇനി അടുത്ത വട്ടം ചെലപ്പോ കാണുമായിരിക്കും
അത് ശെരി അപ്പൊ അങ്ങനെ മാറ്റാൻ പറ്റൂല്ലേ
മ ആഹ് ഇവടെ ഇഷ്ടവല്ല ഇവര് മാനേജ്മെന്റ് തീരുമാനിക്കുന്നല്ലേ മാനേജമെന്റെല്ലാരോടെ തീരുമാനി ഒര് ഫൈന്റെ കാര്യങ്ങള് ഇവര് മറ്റ വെച്ച അവർക്ക് മാറ്റാ
അപ്പൊ ഈ പാവപ്പെട്ട വീട്ടാകരൊക്കെ എങ്ങനെ
അതാ
കെ കടപ്പാടം വിക്കെണ്ടി വരുവല്ലോ ഒരു പഠിത്തം പഠിത്തം കഴിഞ്ഞിറങ്ങാൻ
അവരീ ജോ ഇത് തന്നെ വിട്ടത്തെ ലോണും അത് ഇത് എടുത്തിട്ടാണ് അയിന്റെ കൂടെ ഈ ഫൈൻ ഇരു ഞങ്ങക്ക് കൂടിപ്പോയാൽ ഈ മെ ഇത് പഠിക്കുന്നേക്കാ കൂടുതൽ പൈസ വരും എല്ലാം കൂടെ വരുമ്പോത്തേക്ക്
അതാ അല്ലാത്ത ചേറെ ചെലവും കാര്യങ്ങളും എല്ലാം ഇല്ലേ
പിന്നെ എക്സാം ഫീ അയിനോടിം എടെ മറ്റേ മെഡിക്കൽ കോളേജ് വെച്ച് നോക്കുമ്പോ ഇവര് കൂടുതലാ വാങ്ങുന്നെ നമുക്ക് മെയ്ൻ എക്സാം അല്ലെ എക്സാമിന് വേണ്ടി ഈ ഇത് മറ്റേ ഹോൾടിക്കറ്റിന്ന് പൈസ കൊടുക്കേണ്ടി വരും മറ്റേ ഇതിന് എന്താ എക്സാം ഫീ
ആഹ്
എക്സാം ഫീ മെയ്‌ മെഡിക്കൽ കോളേജ് ക്കെ അവരെക്കാളും കൂടുതൽ നമ്മള് അടക്കുന്നെ അത്കാരണം ഇവരായിട്ട് അവര് പൈസ ഇടുന്നെ കൂ ചെലപ്പോ ആയിരത്തഞ്ഞൂറായിരിക്കും മെ ന്താ മെഡിക്കൽ കോളേജ് നമുക്ക് ചെലപ്പോ അത് നാലായിരം ആയിരിക്കും
ഓഹ് അത്രെ വരുവോ നിങ്ങക്ക് സാധാരണ പ്പത്ര വരുന്നേ
ഞങ്ങക്ക് ഈ വട്ടം എക്സാമിന് നാലായിരത്തി അഞ്ഞൂറാ കൊടുത്തെ എക്സാമിന്
ഇയ്യോ
എക്സാം എഴുതാൻ ഉം പിന്നെ പോസ്റ്റിങ്ങ് ക്ലിനിക്കൽ ക്ലിനിക്കൽ പോസ്റ്റിങ്ണ്ട് അപ്പ അതിന് വേറെ മെഡിക്കൽ കോളേജ് അല്ല വേറെ
ഹലോ ഹലോ ശരിയെന്നാ ഓകെ പത്ത് മിനിറ്റായി
ഹലോ കേക്കാവോടാ
ആഹ് കേക്കാ കേക്കാ
ആഹ് കഴിഞ്ഞവ ആ ആളാ ഓക്കെ ഓക്കെ എന്നാ
ഓക്കെ
ഉം